ആർന്നോ
ഹാ
മക്കളൊക്കെ എന്തോയിന്ന്
രണ്ടു പേരും പഠിക്കുന്നു.
എത്രെലൊക്കെയാ
എട്ടാം ക്ല എട്ടില് അഞ്ചില്.
ഏത് സ്കൂളിലാ
പുത്തൂര്
പുത്തൂരൊ എന്തോ ചെയ്യുന്ന്?
വെറുതേ യിരിക്കുന്നു.
അത്താഴൊക്കെ കഴിഞ്ഞോ?
കഴിഞ്ഞ്.
എന്തുവായിരുന്നു സ്പെഷ്യല്?
പ്രത്യേകിച്ചൊന്നുല്ല
മീന്ണ്ടായിരുന്നോ?
ആണ്ടായിര്ന്ന്
ഉം മഴണ്ടായിരുന്നൊന്ന്?
ആ ഉണ്ടായിര്ന്ന്.
വെള്ളക്കെട്ടുള്ള പ്രദേശാന്നോ നിങ്ങടെ?
അല്ല
വെള്ളയീ ഷീഗല്ലെയിം ഇതൊണ്ടൊക്കെ പണിയെടുക്ക
പനിയുണ്ടെല്ലാർക്ക്.
ആശുത്രി പോയോ?
ആ പോയി.
വീട്ടിൽ വേറാരൊക്കെയുണ്ട്?
അമ്മേം ഞങ്ങള് രണ്ടു പിള്ളേരും ഞാനും
ആ അമ്മേ എന്തേയിന്ന്?
അമ്മ വീട്ട് ജോലി
ഉ മക്കള് ട്യൂഷന് പോന്കുന്നുണ്ടോ
ഇല്ല
ഒന്നല്ലയോ പഠിക്കാൻ എങ്ങനുണ്ട് മക്കള് ആ പരീക്ഷയൊക്കെ ക്സാമൊക്കെ തുടങ്ങിയോ
അടുത്ത മാസം ഒന്നാം തീയതി തുടങ്ങുന്നത്
തുടങ്ങുവാ ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ
മലയാളം
ഉം പിന്നെ എങ്ങനെ ബസ്സിലാന്നോ പോന്നെ
ആ ഉ
ആ പിന്നെ പശുയൊക്കെ ഉണ്ടോ വീട്ടിൽ അല്ല അപ്പൊ എന്തുവോ എങ്ങനാ സമയം ചെലവഴിക്കുന്നെ സമയം ചെലവഴിക്കുന്ന
പടങ്ങളൊക്കെ കണ്ട് ചില സമയം ചിലവഴിക്കും
ഉം അല്ലാതെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ
ഇല്ല
ആഹ പിന്നെ ഭർത്താവ് എന്ത് ചെയ്യുന്നു
വിദേശത്താ
വിദേശത്താന്നോ ഇപഴെങ്ങാനും വരാറുണ്ടോ
ചിലപ്പോ വരും
ഓണത്തിന് വന്നായിരുന്നോ
ഇല്ല ഇല്ല
ആ മക്കടെ പേരെന്തൊക്കെയാ
ആദിരൂപ് ആദിനാഥ്
പഠിക്കാൻ മിടുക്കരാണോ
കൊഴപ്പമില്ലാതെ പോണ്
പോന്ന ഉ അമ്മ എന്തേലും ജോലിക്ക് പോന്നോ
തൊഴിലുറപ്പിന് പോന്നുണ്ട്
പി എസ് സി എഴുതുന്നുണ്ടോ
ഇല്ല
നേരെ ഫോണോന്ന് വിളിക്കാൻ എന്റെ പി എസ് സി ഒക്കെ എത്ര എ എന്തൊക്കെ പഠിച്ചതാ
ഡിഗ്രി
എന്നിട്ടാണോ പി എസ് സി ഒന്നും എഴുതാഞ്ഞത് അതെന്താ എഴുതാന്ന്
രണ്ട് മൂന്ന് എണ്ണം എഴുതി പിന്നെ എഴുതിട്ടില്ല
പിന്നെ പ്രായത്തിന്റെ ഇത് നാല്പത്തഞ്ചു വയസ്സ് വരെ ആക്കിയിട്ടുണ്ടല്ലോ
എഴുതിട്ടില്ല അ ആ കൊണ്ട് പിന്നെ എഴുതില്ല
ആആ
എഴുതിയിട്ടില്ലയോ പിന്നെ കമ്പനി ബോർഡിന്റെ എക് എക്സാം ഒക്കെ ഇപ്പൊ ഉണ്ടെല്ലോ പി എസ് സിയുടെ
അ മ് പിള്ളാരെ നോക്കുന്നോണ്ട് പറ്റത്തില്ല
പറ്റില്ല ശ്രമിച്ചില്ല എന്നാ പറയണ്ടെ ഇല്ല്യോ
ആഅതും ഉണ്ട് അതിനകത്തൂടെ
എത്ര നമ്മൾ നോക്കി
ആ ഇനി അവര് പഠിക്കട്ടെ
അല്ല അന്നത്തെ വിദ്യാഭ്യസം അത്രയുള്ള സമയത്തൊക്കെ എഴുതിയാരുന്നെങ്കിൽ എന്തേലുമോക്കെ കിട്ടു അതാ നമ്മ മടയൊക്കെ പ്രശ്നം അതാ സമയത്ത് കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടല്ലേ നമ്മള് ഭർത്താക്കന്മാരെ ആശ്രയിക്കേണ്ടി വരുന്നത് നമുക്കൊരു വരുമാനം ഇല്ലാത്തന്റെ ബുദ്ധിമുട്ടും നമുക്ക് എപ്പോഴും കാണും എന്തെങ്കിലും ഒരു കാര്യത്തിന് അവരെ ആശ്രയിക്കേണ്ടതായിട്ട് വരും മക്കള് നാളെ കാലത്ത് നമ്മള് കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നമ്മളെ നോക്കുവന്ന് എന്തു ഉറപ്പ്
ഉറപ്പൊന്നുവില്ല പഠിപ്പിച്ചു വിടുക
വിടുകന്നൊരു അ ഒരു അ ഓരോ ഇതേ ഉള്ളു നമുക്ക് നമ്മളിപ്പോ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കല്ലുന്നൊക്കെയാല്ലോ പഴമക്കാര് പറയുന്നേ
അ
നമ്മള് കഷ്ടപ്പെട്ട് വളർത്താവുന്നതേ ഉള്ളൂ ഉമ് നമ്മുടെ അച്ഛനമ്മമാര് ആ വളർത്തിയതിനേക്കാൾ കൂടുതൽ ഇതായിട്ട് അവരെ എല്ലാം കൊടുത്ത് വളർത്തുന്നു നമ്മൾ
കടങ്ങള് വാങ്ങിച്ചും കൊടുത്ത്
അ കൊടുത്തും വളർത്തുന്നു നമുക്കത് അവര് എത്ര ഇത്രത്തോളം അവര് നമുക്ക് തരുവേന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും നമുക്കില്ല
ഇല്ല
ഉമ് പിന്നെ
കഴിച്ചോ
കഴിച്ചില്ല കഴിക്കാൻ പോന്നതേ ഉള്ളൂ കഴിചോ അത്താഴം
കഴിച്ചില്ല എത്രല്ലൊക്കെയാ രണ്ടുപേരും
മോള് എട്ടില് മോന് മൂന്നില്
ആഹ്.
മോൻ വഴക്കാളിയാ.
ആന്നോ?
മോൻ മോള് കൊഴപ്പവുല്ല.
പഠിക്കുന്നുണ്ടോ?
ആഹ് മോള് പഠിക്കും. മോൻ അതിനൂടെ ഭയങ്കര കുരുത്തക്കേടാ മോശാ ഉം ഉം
അവടെ ആരൊക്കെ ഇണ്ട്
ഇവിടെ അമ്മയും മക്കളും ഞാനും.
ആഹ് ഭർത്ത ആഹ് വരാറുണ്ടോ? പ്പാണോ
ഇപ്പോഴെങ്ങും വരാറില്ല ഇനി ഉത്സവൊക്കെ അടുപ്പിച്ച് വരുമെന്നാ പറഞ്ഞേക്കുന്നത്
ഉം
പറഞ്ഞേക്കുന്നെ
ആഹ്
അധിക നാൾ ആയില്ല ഒരു വർഷം ആവുന്നതേ ഒള്ളൂ
ആഹ് സുഖാ ജോലിയൊക്കെ
ജൂലൈ ഇപ്പ അവിടെ ഭയങ്കര ചൂടാന്ന് പറയുന്നെ സെപ്റ്റംബർ മാസം വരെ ഭയങ്കര ക്കെ ചൂടാ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ ഉ അവർക്ക് ഇ ഇപ്പ അവിടെ ആണെങ്കി മ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ ആ ചൂടായതുകൊണ്ട് അവർക്ക് പിന്നെ എന്തുവാ വെ വളൽ ഇറങ്ങാൻ അവർക്ക് എന് അവർക്ക് എന്തു ഏതാണ്ട് പിന്നെ ഫൈൻ ഈടാക്കും എന്നാ പറഞ്ഞേക്കുന്നത് ണ്
ആഹ്
ഫൈൻ ഈടാക്കും അതുകൊണ്ട് തന്നെ വെളിയിൽ ഇറങ്ങി ജോലി ചെയ്തുകൂടാ
ആഹ് അഹ് അതുകൊണ്ട് അത്രയും സമയം
ആ റൂമിൽ അകത്തിരുന്നു അകത്ത് അപ്പൊ എന്തായലും അവർക്ക് വേറെ ജോലി കൊടുക്കും
ആഹ്
ഈ സെപ്റ്റംബർ മാസം വരെ
ആഹ്
അതിനു ശേഷം പിന്നെ എന്നാ വെളിയെ ഇപ്പം നാല് മണി കഴിഞ്ഞ് നമുക്കിപ്പോൾ അവിടെ ഇ ഈ ഒരു ഇതായിട്ട ഒന്നര മണിക്കൂർ വരും ത്യാസോണ്ട് അവിടെ ഇവിടേൻ അബുദാബി
ആഹ്
അപ്പൊ അത്രേം വ്യത്യാസംണ്ട് അപ്പൊ ആഹ് അതുകൊണ്ട് ആഹ് സമയത്ത് അവര് അകത്തിരിക്ക എന്നിട്ട് അകത്തെ എന്തങ്കിലു ജോ ജോലി കാണും അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് വെളിയില് ആഹ് ഈ ഫിറ്ററിന്റെ ഇതാ പൈപ്പിന്റെ ഇതാ ഉം ഒരു പഠിച്ചത് അതായി ര്ന്ന്
ആഹ്
ഉം പിന്നെ എന്തുഹാ ഹസ്ബൻഡന്റെ ജോലി
ഡ്രൈവറായിട്ട് പോയതാ
പോയതാ അവ് അവിടെ ആഹ് ആഹ് ഏത് സെൽതാ
കുവൈത്ത്
കുവൈറ്റ് ഇല്ല യുദ്ധത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നോ
ആ ഉണ്ടായിരുന്നു അവര്ക്കായിരുന്നു കൂടുതലും
കൂടുതല് പ്രശ്നംണ്ടയി ജോലി ഉണ്ടായിരുന്ന നല്ല സമയത്ത്
ആ സമയത്ത് ഇല്ലായിരുന്നു
ഇല്ലെ അപ്പൊ അവരുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെയോ
അതൊക്കെ അവര് വെച്ച കഴിക്കുയിരുന്നു
ആ വെച്ച് കഴിക്കുവായിരുന്നല്ലേ ഉം അപ്പൊ ഇതിന്റെ ഇതോ പിന്നെ ആഹാര സാധനങ്ങളൊക്കെ കൊടുക്കുന്ന
അത് ആ കമ്പനിൽ തന്നെ ഉണ്ടായിന്ന്
അവര് തന്നെ കൊടുക്കും അപ്പൊ ആ മാസം ശമ്പളം ഇല്ലായിരുന്നു ഇല്ലയോ
ഒരു മാസം ഇല്ലായിരുന്നു
ആ ഒരു മാസം ശമ്പള ഇല്ലായിരുന്നു ആ അല്ല അവർക്ക് അത് മുന്നേറ് കൊടുക്ക കൊടുക്കുന്ന ശമ്പളം ഇല്ലയോ അത് നമുക്ക് അയച്ച് തരത്തില്ലയോ അഡ്വാൻസ് ഈ ഇത് കൊടുക്കത്തില്ല അല്ല അഡ്വാൻസ് ആയിട്ട് അല്ല ഈ ഈ ഈ പ്രശ്നങ്ങള്ള സമയത്ത്
അങ്ങനെല്ല അവിടെ
ഇല്ലായിരുന്നു ആ ആ അവിടൊക്കെന്ന് വെച്ചാ വിമാനത്തി വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ യുദ് ഈ ഇതില്ലായിരുന്നു യുദ്ധത്തിൽ അങ്ങ് ഇതായില്ലിയോ
ആ
പ്രശ്നങ്ങളല്ലായിരുന്നോ മൊത്തം പിന്നെ ഈ മാധ്യമങ്ങൾ കൂടുതലായിട്ട് അങ്ങ് ഓരോ വാർത്തകള് അങ്ങ് പ്രചരിപ്പിക്കുവായിരുന്നു
ആ അത് പോക്ക അത് കൂടുതലും തെറ്റുകളാരുന്നു
ആ തെറ്റുകളായിരുന്നു ഈ അത് വീട്ടീരിക്കുന്നവർ അത്രയും കൂടെ വിഷമ വിഷമിക്കാന് മം ഇപ്പേഴെങ്ങാനും വരുവോ ഇനി
വരുമെന്ന് പറയന്ന് ഇനി എന്തോന്നും ഉറപ്പായില്ല
അത് എത്ര വർഷത്തെ വിസക്കാ പോയേക്കുന്നെ
അവർക്ക് ഇത് എട്ട് മാസം കൂടിയിരിക്കുമ്പം വരാം
എട്ട് മാസം കൂടി അപ്പൊ എട്ടു മാസം ആവുമ്പോ നമുക്ക് രണ്ടു മാസത്തെ ലീവ് വരും അല്ലിയോ
ആ ഒന്നര മാസം രണ്ടു മാസം ലീവ് വരും
ലീവ് വരും ആ ആ പിന്നെ മക്കളൊക്കെ സുഖായിട്ടിരിക്കുന്നോ
ആ സുഖായിട്ടിരിക്കുന്നു എവിടാ പഠിക്കുന്നത് രണ്ടു പേരും
എന്തോ
എവിടാ പഠിക്കുന്നത് രണ്ടു പേരും
നെടിവിള സ്കൂളില്
ആ
മം ഏതാശുപത്രില പോയത് പനി വന്നപ്പം
നെടിയവിളെ അൽഷിബേ പോയി പിന്നെ അത് കഴിഞ്ഞ് കൊറയാ കൊറയാഞ്ഞിട്ടും ഹെൽത്ത് സെന്ററിൽ പോയി
ഹെൽത്ത് സെന്ററ്ല്ലേ ആ ആ ആ ഓ ആ ആ മം മം ഉമ്മ് മക്കളെവിടാ പഠിക്കുന്നേ
പുത്തൂര്
പുത്തൂര് ആ വണ്ടിയിലാന്നോ പോന്നേ
അഹ് വണ്ടിയിലാ പൊന്നെ
ആഹ് പിന്നെ അമ്മയൊക്കെ കെടന്നോ?
അമ്മ ഇവിടെ ഇല്ല അമ്മ വല്യമ്മച്ചീടെ വീട്ടിലോട്ട് പോയി.
പോയി ആഹ് ഉം അവിടെ എന്തോ വല്ല വിശേഷം വല്ലോം ഒണ്ടോ
അവിടെ വീട്ടീ മരണം നടന്നോണ്ട് ഓളെ ഒറ്റയ്ക്ക് കെടക്കാൻ ഒരു ബുദ്ധിമുട്ട് ആങ്ങളയുടെ മോള് മരിച്ചാര്ന്ന്
എങ്ങനെ
ആത്മഹത്യയ്തയായിരുന്നു
അതെന്തൊ പറ്റിയേ?
അതവടെ വീട് ടിലെ പ്രശ്നം കൊണ്ടാ. അതാ വീട്ടിലെ പ്രശ്നം കൊണ്ടാരുന്ന്.
വീട്ടിലെ പ്രശ്നം കൊണ്ട് ആഹ് ഉം അതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയി. ഓഹ് ആഹ് അവരിപ്പ അവിടെ വേറെ ആരൊക്കെയൊണ്ട്?
അവിടെ അണ്ണനും ഒണ്ട് അവറെ അമ്മേയൊണ്ട്.
അമ്മയൊണ്ട്. ആഹ് കുഞ്ഞിൻ കുഞ്ഞ് എത്രയീ പഠിക്കുവാരുന്ന്?
എട്ടില്.
പഠിക്കുവാരുന്നു. എന്തേലും വീട്ടിലെ പ്ര പ്രശ്നങ്ങളാന്നോ?
ആഹ് വീട്ടിലെ പ്രശ്നങ്ങളാരുന്നു.
ഇങ്ങളെല്ലാം ഈ ആത്മഹത്യാ പ്രേരണയിലോട്ടങ്ങ് മാറി. പണ്ടാണെങ്കി എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ആത്മഹത്യയേന്നോ ഇതിപ്പോ നിര നിരന്തരം ആത്മഹത്യകളാ. അതും പ്രത്യേകിച്ച് തൂങ്ങി മരണം.
ആഹ്
ഈ കൊച്ചും അങ്ങനാണോ? തൂങ്ങി മരിച്ചതായില്യോ? ഓഹ് വേറെ ആരൊണ്ടീകൊച്ചിന്?
അമ്മയൊണ്ട് ആങ്ങളെയൊണ്ട്.
അവരിപ്പോ ഇല്യോ ഇവിടെ?
ഇല്ല. അവര് മരണം കഴിഞ്ഞ് കുഴിമുടല് കഴിഞ് ഞപ്പഴേ അവരെ വീട്ടി പോയി.
ഓഹ് അതെങ്ങനെ തോന്നി പോവാന്?
ഉം
അപ്പൊയെന്ത് ഇയാളുമായിട്ടുള്ള പ്രശ്നം ആന്നോ? ഭർത്താവുമായിട്ടുള്ള പ്രശ്നം?
ഭർത്താവുമായിട്ടുള്ള പ്രശ്നം അവര് ഭാര്യയും ഭർത്താവും ഭാര്യക്കാ കുഴപ്പം കൂടുതല്
ആഹ്
ഏ അത് കാരണം ആ കൊച്ച പോയി
പോ ആഹ് പോയി ഉള്ള എന്താലും ഒരു കുഞ്ഞിന്റെ ജീവിതആന്നേ പോയത്
ആഹ്
ഉം ഈ അമ്മയും അവരുമായിട്ടൊന്നും കുഴപ്പഇല്ലയോ
ആഹ് ആപെണ് അയ്ൻ്റെ കുഞ്ഞിൻ്റെ അമ്മയിട്ടോ
ആ ഈ അമ്മയും ഈ ഈ കൊച്ചിന്റെ അമ്മെ ഈ ഈ അണ്ണന്റെ അമ്മയിട്ടൊക്കെ പ്രശ്നആന്നോ ഓ ഒ എന്തോ ചെയ്യാനാ ഓരോ കാര്യങ്ങള് വന്ന് ഉം പെട്ടെന്ന് അവർക്കൊക്കെ അങ്ങ് തോന്നുവാ എന്തോ ചെയ്യും എത്ര നാള് ജീവിക്കണ്ട കൊച്ച ഉം ന്നാ ഓക്കെ ശരി എന്നാ ശരി